ഹലോ
ആ ഹലോ
ആഹ് പറയൂ എന്താ ചെയ്യുന്നെ എന്താ ചുമ്മാ ഇവിടെ കിടക്കന്ന് മക്കള് വന്ന്
ആണോ ആഹ് ആഹ്
ചായെല്ലാം കുടിച്ചോ ഉം ചായ കൊട്ത്തിട്ടുണ്ട് ഒരാൾ വരാനാവുന്നേ ഉള്ളൂ. ഉ അത ആഹ് മഴണ്ടവിടെ? ല്ലെ ഇപ്പെന്നുല്ല. ആഹ് ആഹ് നിങ്ങള് എവിടക്കെ യാത്ര പോയിട്ടുള്ളത് മീൻസ് ടൂറ്?
ദൂരേക്കൊന്നും പോവാറില്ല അട്ത്ത എവിടെയെങ്കിലൊക്കെ പോവാറുള്ളൂ.
പാർക്കിലോ അങ്ങനെ ആയിരിക്കും പോകുന്ന അല്ലേ. ആഹ് പിന്നെ കടല് അങ്ങനക്കെ കടലിനടുത്താണോ വീട്?
അല്ല കൊറ്ച്ച് ദൂരണ്ട്.
ആഹ് ആഹ്. കടല് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ അവിടത്തെ കാഴ്ചയില്. ഞങ്ങളിവിടെ കടലും ഇല്ല പാർക്കും ഇല്ല ഒന്നുമില്ല ഞങ്ങളൊരു മലൻ്റെ ഇതായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട്. തീരെ ഇതില്ല ഞാൻ പറയാ വീടിന്റെ അടുത്തൊക്കെ അങ്ങനെ വാണം മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങന വൈകുന്നേരങ്ങളിൽ പോയിട്ട്. ട്ട് അവിടെ ഇങ്ങനെ ആഹ് സമയം സ്പെ ഇതൊക്കെ കളയാനൊരു. കുട്ടിൾക്കൊരു മനസ്സിനെരു വൈബ്ടുക്കാനൊക്കെ. ഞങ്ങൾക്കൊക്കെ ഇവിടന്ന് എത്ര ആഹ് എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ പോകണം ഞങ്ങൾക്ക് മറ്റേ കോഴിക്കോട് ബീച്ചിലേക്കെ എത്തണമെങ്കിൽ.
ഉം.
അതാണ് അട്ത്തുള്ളത്.
പിന്നെ അതെ ഉം മക്കളൊക്കെ ഇണ്ടോ സ്കൂൾ വന്നിട്ട് വന്നോ? ഇല്ല വിട്ട് വന്നിട്ടില്ല ആഹ് വർക്ക് ചെയ്യുന്നുണ്ടേങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ?
ആഹ് ഞാന് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ.
ആഹ് ആഹ് ജോലി കഴിഞ്ഞിട്ട് ഓഫീസിലിരിക്കാ? വിട്ടിലേക്ക് പോയി കെണ്ടിരിക്ക ഉം നടന്നു പോവോ?
അല്ലല്ല വാ അരത്തില് പോണം.
ഉം ഉം ഡ്രൈവിങ്ങിലും മറ്റേ ഫോണും യൂസ് ചെയ്യുന്നുണ്ടോ അതോ വേറെ ആരെങ്കിലുംണ്ടോ? ഡ്രൈവിങ് അല്ല ഉം ബസിലോ?
ഉം.
മ് മ്മ്. കെ എസ് ആർ ടി സി ണ്ടല്ലോ ഇപ്പങ്ങക്ക് ജോലിക്കാർക്കൊക്കെ സ ഉഷാറാണല്ലോ. പക്ഷെ തേരക്കോട് കേറാ ഏ നമ്മടെ സമയത്തിനില്ലല്ലോ? ആഹ് അതൊരു പ്രശ്നാണല്ലേ? സമയത്തിന്റെ പ്രശ്നംണ്ടാവും. ഇതാ സമയത്ത് എത്തില്ലെങ്കില് അവ്ടെ അവിടെ നമ്മള് പൈസ കൊടുക്കാ പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ പത്ത് രൂപ നമ്മ ലാഭം നോക്കുപോഴേക്കും അവിടെ പത്ത് രൂപ അധികം കൊടുക്കണ്ടിര്ല്ലേ. നമ്മള് കയ് കയ്യീന്ന് പോയില്ലേ അങ്ങനെയല്ല അല്ലാത്തരു. വീട്ടിൽ ചില റൂട്ടുകളൊന്നും ഇല്ലല്ലോ അപ്പ അതൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്ന് മാത്രം.
ആഹ് ചെലെ ജില്ലകളില് കെറവാ.
ആഹ് ആഹ് അങ്ങനെ വരുന്നുണ്ട്.
നേരെ മറിച്ച് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ.
ആഹ് അവിടെ ഞങ്ങൾ പോയപ്പോ ഉണ്ടായിരുന്നു എന്തോ എപ്പോ നോക്കിയാലും അവിടെ ഓ ദിവസ്ക്കളാണ് ന്നിട്ട് ഞാൻ അവൻ എന്റെ കുട്ടാരീടെ വീട്ടിലാ പോയത്. അപ്പം അവള് പറയും ഇവിടെ ഇങ്ങിനെ തന്നെയാണ് ബസ് ഇഷ്ടം പോലെയാണ്റിയും. ആഹ് ബാലരാമപുരം ആഹ് ഭാഗത്തേക്കൊക്കെ നറ്ച്ച് ബസ്സാണ് മറ്റേത്. ഓർഡിനറി ബസ്സുകള് പക്ഷേ നറ്ച്ചു ആളുണ്ടേ എപ്പഴും തിരക് നിക്കുവാണെ അവിടുന്ന് ഞാൻ ഞാൻ പറയുവാ രാവിലെ വെയില് സമയത്തും തെരക്കുള്ളതാണ് എത്ര ബസ്സുണ്ടായിട്ട് എന്താ കാര്യം ഞമ്മടെ ഇവിടൊക്കെ ഒരു ബസ് ഒരു കാൽ മണി ക്കൂറ് കഴിഞ്ഞിട്ട് ഞങ്ങടെ അവിടേക്ക്‌ ബസിന്നു പക്ഷേ അവിടേക്കെന്ന് പറഞ്ഞാ അങ്ങനല്ല എപ്പോഴും ബസ്സാണ്‌ എന്നാലും അവിടെ എപ്പഴും തെരക്കുവാണ്
രണ്ട് തട്ട് ബസില്ലേ
ഏഹ് ആഹ് രണ്ട്‌ തട്ട് ബസും ഉണ്ട് സെക്രട്ടേറിയേറ്റിൻ്റെ അതീനൊക്കെ ഞാൻ പോകുമ്പം നല്ല രെ കാണാനൊക്കെ രസാണ് കാ അത് തിരുവനന്തപുരം ഫുള്ള് ഒര് ദിവസം കറങ്ങീട്ട് വന്നു അതുപോലെ കൊല്ലം ബീച്ച് അവിടൊക്കെ കറങ്ങീട്ടുണ്ട് ഇനിയിപ്പോ കാസർഗോഡ്‌ ആ വഴിക്കാ പോവാത്തത് അത് ഒരിക്കൽ പോണം നമ്മുടെ നാടും വീടും ഇത് കാണുന്നൊരു ഭംഗിയല്ലേ മനസ്സിനൊരു സന്തോഷാണ് പിന്നെ ട്രെയിൻ യാത്ര ആഹ് ട്രെയിൻ യാത്ര പോയിട്ടുണ്ടോ നിങ്ങള്
ഓ അതെപ്പോഴും പോന്ന കാര്യങ്ങളല്ലേ
ആഹ് ട്രെയിൻ യാത്ര രസവാ വേറൊരു ഇതായിട്ടും നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒന്നും ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉ ണ്ടാവില്ല ഉം ആഹ് എന്തു ചോയിച്ച്
അല്ല തീവണ്ടിയില് എപ്പഴും പോവാറുണ്ടോന്ന്
ആഹ് ആഹ് എടക്ക് പോവാറുണ്ട് മോൻ കെടപ്പ പഠിക്കുന്നത് കോ അവിടെ കോളേജിലാണേ കൊല്ലത്ത് അപ്പം ഞങ്ങള് ഇവിടുന്ന് അധികം പോവാറുണ്ട് മീറ്റിംഗും കാര്യങ്ങള് വേറെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പോവാറുണ്ട് അപ്പ അവിടെ പോകുമ്പം പിന്നെ കൂട്ടുകാരുടെ വീട്ടുകളിലൊക്കെ പോകും തിരുവനന്തപുരത്ത് കുറേ ഫ്രണ്ട്സുണ്ട് അപ്പ അവരുടെ വീട്ടുകളിലൊക്കെ പോയിട്ട് കറങ്ങീട്ട് പോരും
ആഹ് അപ്പ ട്രെയിനില് പോകല് സുഖാണ് ക്ഷീണം ഉണ്ടാവില്ല ഉമ്മയേയും ഉപ്പയേയും എല്ലാരേയും കൂട്ടീട്ട് പോവും ഒരു കറക്കം ആവൂല്ലോ മക്കൾക്കും അങ്ങനൊക്കെയാണ് പിന്നെ യാത്ര നല്ല ഇഷ്ടാണ് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഭക്ഷണം ഏതാ നിങ്ങക്ക്
എനിക്ക് സാധാ ചോറും കറിയും
സദ്യ ആയിരിക്കും അല്ലേ
സദ്യ വേണോന്നില്ല അതിപ്പോ ഒരേ എറച്ചിക്കറി
ആഹ് ആഹ്
പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും
ഏഹ് എല്ലാ ഫുഡും നിങ്ങള് ഉണ്ടാക്കുവോ നിങ്ങക്ക് ഇഷ്ടം ഏതാ ഫുഡ് ആ ഇഷ്ടം ഫുഡ് ഏത് ഏത് ഫുഡ് ഉണ്ടാക്കാനാ നിങ്ങക്കിഷ്ടം
നമ്മുടെ നാടൻ
ആഹ് ആഹ് നാടൻ ഫുഡ്ഡുകൾക്ക് കൊറേ സമയം എടുക്കൂല്ലേ ഞാൻ പറയും നാടൻ ഫുഡ്‌ ഉണ്ടാക്കണേൽ കാലും നല്ലത് വല്ല ബിരിയാണി ഇണ്ടാ ക്കുക പെട്ടെന്ന് രണ്ട് മണിക്കൂറ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കല് കഴിയും മറ്റേത് ഒന്ന് ചോറ് കറി ഉപ്പേരി തോരന് അവിയല് പുള്ളി എല്ലാം കൂടെ ഉണ്ടാക്കുമ്പോഴേക്ക് കൊറെ സമയം എടുക്കുന്ന പോലെ തോന്നും
ആഹ് അതെനിക്ക് ഇഷ്ടല്ല
ആഹ് അപ്പ എനിക്ക് ഞാൻ പറയും ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പവാ എന്നാ പിന്നെ പെട്ടെന്ന് കഴിയും
അതിനോട് അത് കാരിക്കും ഞങ്ങളൊരു വിധം ആഹ്
ആഹ് ബിരിയാണിയും കാര്യങ്ങളൊന്നും ആഹ് പിന്നെ നെയ് നെയ്ച്ചോറു വെക്കും നെയ്ച്ചോറും കോഴിയും വെക്കുന്നുണ്ടാവല്ലേ
അത് വെക്കും അത് പെട്ടെന്ന് കഴിയില്ലേ കുക്കറിലെ വെച്ചാ
ആ കടായി ആയിട്ട് നെയ്ച്ചോറും കടായിക്കും ചിക്കനും ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉം
ജോലിക്ക് പോണോണ്ട് വേഗം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോവും വേണം അ ആ ഒരു മോനെ ഉള്ളൂ.
ഒരു മോനേ ഉള്ളൂ ചെറുതാണോ?
ഒന്നാം ക്ലാസില.
ആ അപ്പൊ ഭർത്താവ് എവിടെയാ ജോലി ചെയ്യുന്നേ? ആ ഇവിടെ അങ്ങനെ തന്നെ വിദേശത്ത ജോലി ചെയ്യുന്ന അതുകൊണ്ട് പിന്നെ ഇടക്ക് എപ്പൊഴേമ് വരു ഒള്ളൂ നിങ്ങവിടെ അവിടെ അങ്ങോട്ട് പോവാറുണ്ടോ?
ആ എടയ്ക്കിടക്ക് പോവും.
ആ ആ അങ്ങനെ വീട്ടിൽ നിങ്ങളും മോനും മാത്രമേ ഉള്ളൂ ഉ അച്ഛനും അമ്മയൊന്നും ഇല്ല?
ഓ ഉണ്ട്ണ്ട്.
ഫാമിലി എന്താ വലിയ ഫാമിലിയായിട്ടാ? ഉം ഉം അങ്ങനെയാ. പിന്നെ രാവിലെ നേരത്തെ പോകുന്നുണ്ടോ വർക്കിനപ്പോ ജോലിക്ക്?
ആ ഇച്ചിരി ദൂരം ഉണ്ട് അപ്പൊ കൊറച്ച് നേരത്തെ ഇറങ്ങണം.
ആ എപ്പ യാത്ര ചെയ്യേണ്ടി വരുല്ലേ? ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴും അങ്ങൻ തന്നെല്ലേ? എന്തേ പഠിചേ ഡിഗ്രി എന്തേ പഠിച്ചേ? വച്ച് എടുത്തേ പ്പോ?
മലയാളം.
മലയാളം ആ ടീച്ചറ് ആണോ?
അതെ.
ആ നല്ല അനുഭവങ്ങളായിരിക്കുവല്ലോ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോ?
ആ അതെ ഞങ്ങക്ക് മാത്രേ അനുഭവുള്ളൂ വേറെ ആർക്കുംണ്ടാവുല.
ടീച്ചർമാർക്ക് നല്ല കുറച്ച് അധിക അനുഭവങ്ങള് ണ്ടാവൊള്ളു കാരണം കിട്ട്യാ ഓരോ ക്ലാസ് ഓരോ പിരീഡ് നിങ്ങൾക്ക് കുറെ കുറെ അനുഭവങ്ങൾ ഇട്ടില്ലേ അത് ഞങ്ങള് വീട്ടിലിരിക്ക്ന്ന ഞങ്ങൾക്ക് വന്ന അനുവങ്ങൾ ഉണ്ടാവില്ലല്ലോ? മലയാളം ട് ടീച്ചറായിരിക്കും അല്ലേ?
അല്ല എല്ലാം എടുക്കും.
എല്ലാ എടുക്കുവോ?
ചെറിയ മക്കളാണ്.
ആ സ്ഥിര നിയമനാണോ അതോ വേക്കൻസി കേറിയതാ?
സ്ഥിരം.
ആ സ്ഥിരായിട്ട് പി എ സ്സി എഴുതി കിട്ടിയതാണോ?
ആ അതെ.
ആ ആ അതൊക്കെ ലക്കാണല്ലോ പി എസ് സി ന്നൊക്കെ പറയുന്നത്. ചിലപ്പോ നല്ല പഠിപ്പുണ്ടാവും ചിലർ റാങ്ക് ലിസ്റ്റിലും വരും നിയമനം മാത്രം വരില്ല. ചിലത് അങ്ങനെയല്ലേ ഓരോ ലക്കില്ണ്ട് കിട്ടലാണ് ചിലര് നല്ലോണം പഠിക്കും. അതൊരു ആ സമയത്തിന്റെ ഒരു ല ക്കാണ് കുറെ ആയോ വർക്കിൽ കൈഞ്ട്ട് ജോലി കേറീട്ട്?
കൊർച്ചായി.
ആ ആ എത്ര എൽപി ആണോ യു പി ആണോ പഠിപ്പിക്കുന്നേ?
ആഹ് രണ്ടും പഠിപ്പിക്കാൻ പറ്റും.
രണ്ടും പഠിപ്പിക്കാൻ പറ്റും ആഹ് അതില്ല അങ്ങനത്തെ സ്കൂൾ ആയിരിക്കുംല്ലേ?
ആഹ്
ഉം ഉം പിള്ളേരെ ചെറിയ പിള്ളേരെ നോക്ക. വല്യ റിസ്ക് പണി ഉം ഉം ചെറുതും വലുതും എല്ലാം ഇത് തന്നെയാണ്.
പക്ഷെ വലിയ മക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം ഉണ്ടാവൂല്ല.
ആഹ് ആഹ്
ചെറിയ മക്കൊക്കെ നമ്മൾ ചെയ്താലു ഭയങ്കര സ്നേഹ
ആഹ് അത് നമുക്ക്താ ഇപ്പ ഈ എൽ പി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊന്നും ഒരു കുട്ടികളും മറക്കൂല.
ഉം
കാരണം അവരുടേതായിട്ടുള്ളൊരു ടീച്ചർ അവരുടെ എല്ലാ കാര്യങ്ങളും പറയാനോ ഇരിക്കാനോ എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റനും ഉണ്ടാാവും.
ഉം
നിങ്ങള് ഇതില് ഇപ്പോ വായനാവത്സരം നടന്നില്ലേ രക്ഷിതാക്കൾക്ക് വേണ്ടിട്ട്? ആഹ് ആഹ് എല്ലാ സ്കൂളും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ?
ആഹ് ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു മോൻ്റെ സ്കൂളിൽ. നിങ്ങൾ വായനാദിനം മാത്രമേ വായനാദിനത്തിൽ കിസ്, കഥാ മത്സരം, കവിതാ മത്സരം, അങ്ങനെ പല പല ഇതുണ്ടാവും. ആഹ്ആഹ് അങ്ങനെ ഒരാഴ്ച വായനാവാരം ആണല്ലോ? പക്ഷെ കഴിഞ്ഞില്ല ആ ഇന്നലത്തേ ലിൽ കഴിഞ്ഞ് തോന്നുന്നുണ്ട്.
കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയല്ലേ വായനാ ദിനം കഴിഞ്ഞേ?
ആഹ് ആഹ് അതെന്ത് സ്കൂളില് എന്തോ പരിപാടി വേറെ എന്തോ പരിപാടി ഉണ്ടായിട്ട് അങ്ങനെ വൈക്കിയതാ.
ആഹ്
ഉം ഉം പിന്നെ? മോൻ ചെല്ലുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവില്ലേ? ആഹ് അമ്മക്ക് വീട്ടില് ആയിരിക്കുംല്ലേ?
ആഹ് ആ
പിന്നെ നിങ്ങളെത് വരെ പഠിച്ചു? ഞാന് ഡിഗ്രി.
ചോറി-
ജോലിക്ക് നോക്കില്ലായിരുന്നോ? ഏഹ് ജോലിക്ക് നോക്കാംമക്കളായി, തിരക്കായി, അങ്ങനെയൊക്കെ ആയിട്ടപ്പ അങ്ങനെ പോയി. പിന്നെ ആ ഭക്ഷണം കൊണ്ടുപോകലാണോ? അതോ സ്കൂളന്ന് വാങ്ങിക്കല? കൊണ്ടോവും ആ ആഹ്
ചെന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാവും.
ഉച്ചയ്ക്ക്ത്തെ അവിടുത്തെ മക്കളോട് പറയുന്ന പോലെ ആ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് എത്ര രസം നമ്മടെത് കൊണ്ടുപോ ഉണ്ടാവില്ല മക്കൾക്ക് അതേമാതിരി ഇവിടുന്ന് കൊണ്ട് പോകല്ല ഞാനി പറഞ്ഞേ അവിടുന്നാ ആ ചൂടടുക്കുന്നെ നമ്മള് രണ്ട് വറ്റി കഴിക്കുകണെങ്കിൽ അതിനാ നല്ലത്. കൂട്ടാനും കറിയൊക്കെ ഇവിടുന്ന് കൊണ്ടായാലും അ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ അതല്ലേ നല്ലത് എന്നൊക്കെ പറയും. ഇഞ് രാവിലെ അത് നല്ല പണിയല്ലേ ഇത് അതെക്കെ അത് റെഡിയാ ക്കണെങ്കിലും പിന്നെ ഇന്നായിക്കോട്ടെ ഞാൻ വിളിക്കട്ട്ല്ലേ?
ആ ശരി
ആ ഓക്കെ ശെരി ഇന്നാ.